ഹലോ
ഹലോ
കേക്കുന്നു ആ പ്പൊ ക്കുന്നുണ്ട്
ഉം ഞാനിങ്ങനെ പിന്നെ എന്താ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ വിളിച്ചതാ മ് പിന്നെ എന്തെങ്കിലൊക്കെ പറഞ്ഞിരിക്കാലോ നമു ക്ക് പിന്നെ ഞാൻങ്ങനെ ഞാങ്ങനെ ചിന്തിച്ചൊപ്പെഞാന്
ഇത്താക്കറിയോ ഇത്താ ഈ വണ്ണോം വയറു തൂക്കകൊറയാനുള്ള വല്ല വഴിയും
വണ്ണോം, വയറും ഒന്നാമത് എക്സസൈസ് നമ്മ പിന്നെ ചോറ് നമ്മൾ ഒഴിവാക്ക അല്ലെ
കാര്യാണ്
അത് വഴി എന്തുകൊണ്ട് പറ്റൂല പിന്നെ പിന്നെ ഞാൻ ഞാൻ കഴിക്കണ എന്റെ ബോഡി ഞാനൊരു പിന്നെ ഞാൻ പർഞ്ഞിലെ ഒരു ബിസിനസ് ചെയ്യ്ണ്ട്ന്ന് ഞാൻ അതിലൊരു ഫ്ലാഗ്സ് സീഡോയിലർഞ്ഞിട്ട് ഒരു ക്യാപ്സൂള്ണ്ട് അയ്ഞ്ഞ്അഞ്ഞൂറ്റി സംത്തിങ് റേറ്റ് ഇണ്ട്ട്ടോ അത് കൂ കഴിക്കുമ്പോ എനിക്കത് വയറൊക്കെ ഒരു കൊഴുപ്പൊക്കെ പോണപോലെ തോന്നീട്ടുണ്ട് പരരും അതഭിപ്രായം പർഞ്ഞ ട്ടുണ്ട് ഉം അത് നമ്മള് തടിയൊക്കെ കൊർക്ക നമ്മ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ ലെവലുംതൊക്കെ കൊറക്കാനൊക്ക നല്ല അത്രെ നമ്മളെബോഡിയില് വല്ല ബ്ലോക്ക് കെ ജി അങ്ങനെക്കെ എന്തേലും ഇണ്ടെങ്കില് സ് ആ അതൊക്കെ ബ്ലെ ഈ രക്തോട്ട കൊറവ് ഏ അങ്ങനെയൊക്കെ ഇണ്ടെങ്കില് അതൊക്കെ പ കാണിക്ക അത് ഹെൽപ് ചെയ്യ്ണ്ട്. ആണോ അപ്പ എ അ അപ്പൊ എന്താണ്ടവാർ കാണി എയ് തലവേദനാണോ?
ഇല്ല കാലും കൈകൊക്കെ മര തരിപ്പ്
ആ അതൊക്കെ ഇണ്ടോ ആ ഇതിന് അതിന് നല്ലതാട്ടോ ഞാനീ പർഞ്ഞത് ഫ്ളാക്സിഡോയിൽ ന്നാണ് അയ് ന്റെ പേര്
ആ എനിക്ക് ചെറിയൊരു എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാർന്നു ആ ആരോഗ്യ വലയിൽ ഒത്തിരി ബുദ്ധിമുട്ട് ഒരു ചെറിയ മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായെ മുമ്പ് അറിയാവോ
അല്ലല്ല അറിയൻ ഞാനാ അങ്ങനെ കേട്ട ട്ടിട്ടുണ്ട് ആ പറഞ്ഞ കേട്ട് ഓർമ്മണ്ട്
ആഹ അപ്പൊ അങ്ങനെ വന്നപ്പോത്തേക്കും വേറെ അസുഖങ്ങളും കാര്യങ്ങള ങ്ങളും ബീപി പ്രഷർ കോള് കൊളസ്ട്രോള് ഷുഗർ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല
ആഹ് ആഹ് ആഹ
ഉണ്ടായി കഴിഞ്ഞപ്പം അത് കരിയാനായിട്ട് കുറച്ച് താമസഎ ടുക്കയും അത് അത് അതിന് വേണ്ടിട്ട് ഒരുപാട് ഗുളികകള് തിറോയിഡ് ക്കെ കഴിച്ചു
അത് ശെരി അതെല്ല ഞാൻ ചോയ്ക്കട്ടെ അതെന്താണ് അങ്ങനെ പിന്നെ
മുറിവ് കരിയാതിരുന്നത് ഒരു ടൈല് ഒരു അത് ഒരു ടൈലിലാണ് തട്ടി ഒരു മു റിവ്ണ്ടായത് ഞരമ്പ്
ആ
അതിന്റെ ഉള്ളിൽ ആ ടൈൽ ഒരു പത്തു മാസത്തോളം ഇരുന്ന് ബ്ലഡിലേക്ക് എ ആ ബ്ലഡ്ഡിലേക് ക്ക് ഫുള്ള് എനിക്ക്‌ ഇൻഫെ
ഇൻഫെക്ഷൻ വന്നു ആ അത് ശെരി ആ ആ ആ
ഇരുന്നിടത്തെ മുറിവിലെ ടൈൽ എടുത്ത് പോയതിന് ശേഷം ആ മുറിവങ്ങ് കരിഞ്ഞു
ആ
പിന്നീട് ഇൻഫെക്ഷൻ വന്നത് കൊണ്ട് തന്നെ ഈ ബ്ലഡ്ഡ് ആ സർക്കുലേഷൻ കൊറവായതുകൊണ്ട് അവ ഒര് ആ ഞെരമ്പിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്നും കൂടെ ഈ ഒരു മുറിവ് പോലെ ആയി
തന്നെ ആയതാ?
തന്നെ ആയി അപ്പൊ അതിന്റെ ടെസ്റ്റുകളും കാര്യങ്ങ ങ്ങളും ബയോപ്സി അതുപോലെ ക്യാൻസറാണ് ള്ള ഉള്ള ഒരു
അഹ് ഉം ഉം ഉം ഇപ്പ എന്തിനുംണ്ടല്ലോ ക്യാൻസ് ശ്രമക്കെല്ല ആദ്യം പോവാ
ആഹ് അ അല്ല ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് ന നമ്മള് ക്യാൻ
അതെ മന അല്ല ചിന്ത് അതല്ല ചിന്തേ പോവും അങ്ങടാണ് ഇപ്പൊ.
അതെയതെയതെ അതേ ആ ഇത് കരിയാാതെങ്ങനെ നിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തു ആ ഒരു മു വായി ആ മുറിവ് ഞാനഞ്ചു വർഷായിട്ട് ഇന്നും കൊണ്ട് നടക്കുവാ
ട്ടില്ല്യ?
ഒരു ശകലം കൂടി ഇനിയുണ്ട്.
അതെന്താണ്പ്പൊ ഡോക്ടർമാര് പറയ്ണ?
ഇപ്പൊ അതിന് വേണ്ടിട്ട് സിറോഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു സിറോഡ് കഴി കഴിക്കുന്നെൻ്റെയാണ്. ഓവറായിട്ടും മുഖത്തിനെല്ലാം വീക്കം നീർക്കെട്ട് വയറൊക്കെ ചാടി ഈ സ്റ്റിറോയിഡ് കഴിക്കുമ്പോ ഹോർമോൺ ചേഞ്ചുകൾ ഉ ണ്ടാവൂന്ന് പറഞ്ഞാരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് എന്നിട്ട്
അപ്പൊ ആ കഴിക്കുന്നതിന്റെ ഒത്തിരി ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ അല്ലാതെ വ വണ്ണവും വയറും ഓവറായിട്ട് വെക്കുക മുഖത്തിന് വണ്ണവും വയറും അല്ല അപ്പം വണ്ണം വയറ് നമുക്ക് കുഴപ്പമില്ലാന്ന് വെ
ഉം അതാണ് മുഖം ഒരു നീരെടുത്ത പോലെ അല്ലേ തുടിച്ചിട്ട്
ആ അതെ അതെ അതെ അതെ
രി ആഹ് ആഹ് ആഹ് ഒരു തടിച്ച പോലെ മുഖം തോന്നുണ്ട് അപ്പൊ അതീ നീര് വെച്ചിട്ടാണ് ആ അത് ശരി ആ ആ
കൺപോളയ്ക്കും കണ്ണിനും ഉം മുഖത്തിന് എനിക്ക് നല്ല മെലിഞ്ഞിട്ടൊരാളാ പക്ഷെ എങ്കില് ഈ ഒരു ഗുളിക കഴി ച്ചതിന് ശേഷം ഇങ്ങനെ ആയി
അത് ശെരി ആഹ് ആഹ് ആഹ് അപ്പൊ അതിനെ എങ്ങനെങ്കിലും മാറ്റം വരുത്തണല്ലേ
ഞ്ഞെരാൻ അത് ഉപയോഗം ഉള്ളതാണെങ്കിൽ ഉപകാരം പ്പെടുത്ത് കാര്യം ആ അത്രയ്ക്ക് നമ്മള് ഭക്ഷണം സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ളൊരു
ഉം അതെതെതെ നമ്മള് കഴിക്ക്ണെ അറിയാലോ പിന്നെ അലർജി അങ്ങനെ എന്തേലും ഉള്ളോ ഇല്ലല്ലോ
പ്രശ്നവും നിലവില് ല്ല ഈ മരുന്ന് കഴിക്കുമ്പം
ഉം അല്ല ഞാൻ ചോദിക്കട്ടെ ആ മരുന്ന് ആ ഇൻഫെക്ഷനുള്ള മരുന്നാണോ ഇപ്പൊ കഴി ക്ക്ണെ അതോ ആ മുറിവ് മാറാനുള്ള മരുന്നാണ കഴിക്കുന്നത്
മുറിവ് കരിയാൻ വേണ്ടി
ആ ഇൻഫെക്ഷന്റെ പ്രശ്നൊക്കെ പോയി പിന്നെ അതെല്ലാം മാറി ആ അപ്പൊ ഈ നീര് വരുന്നത് എന്തുകണ്ടാണ് ഈ അതിന്ള്ള ഗുളിക കൂടി കുടിക്കണോണ്ടാ?
ആ ഈ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞ അമിനോകോട്ടി ഈ സ്റ്റിറോയിഡ്ന്ന് പറഞ്ഞ കഴിഞ്ഞാല അതൊരു ഡോസ് അനുസരിച്ച് നമ്മള് കഴിക്കാൻ പാടുള്ളായിരുന്നു
അത് ശെരി ആ ആ ആ
എനി അതൊരു ആ ഒരു സമയം കഴിഞ്ഞിട്ട് എനിക്ക് ഇത് കരിയാതെ വന്നത് കൊണ്ട് വീണ്ടും അത് കൂടുതലായിട്ട് എടുക്കണ്ട വന്നു അപ്പൊ എനിക്ക് ബോഡി അത് നോർമൽ ഒരു വീക്കോ ഒരു ചെറിയരു ക്ഷീണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ സാധാരണ രീ
ആ ആ അത് ശരി ആ ആ
കൂടുതൽ നമ്മള് എടുക്കേണ്ടി വന്നത് കൊണ്ട് വീണ്ടും വീണ്ടും എനിക്കത് മുഖ ത്തിനും കാലിനും കയ്യ്ക്കും ഒക്കെ
ആ അപ്പ ഈ സ്റ്റിറ്റോയിഡ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവൊണകള്ളാ നമക്കീ നീരൊക്കെ ഇണ്ടാക്കും ല്ലേ കൂടുതലായിട്ട് എടുത്ത കഴിഞ്ഞാല് ആ അയ് ശരി അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ അപ്പൊ ഈ മുറിവ് ഉണങ്ങി കഴിഞ്ഞാല് അത് മാറ്റാവുന്നല്ലേ ഉള്ളൂ ഏ അത് മാറി പോവാനുള്ളതല്ലേ ഉള്ളൂ ഉം
ആ അത് ഇയോ നോർമൽ കഴിച്ചുകോണ്ടിരുന്ന കുളികകളിലായിരുന്നെങ്കിൽ ഈ അത്രയും വിഷയം വര് പത്തില്ലായിരുന്നു ഇടമെല കാര്യങ്ങളും അറിയില്ലായിരുന്നു പക്ഷെ ഒരു കാലക്രമേണ കുളിക നമ്മൾ നിർത്തി കഴിയുമ്പോ ഇതൊക്കെയങ്ങു ഒഴിവായി പോവും
ആ അപ്പ നീരും നീർക്കെട്ടൊക്കെ പോ
ആ പോവും പക്ഷെ ഇപ്പൊ കണ്ടിന്യൂസായിട്ട് ഈ കുളിക കഴിക്കുന്ന തു കൊണ്ട് ഇതിങ്ങനെ നിക്കിവാ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അഞ്ച് വർഷായിട്ട് ഇതിന്റെ പുറകിൽ ഇങ്ങനെ നി ക്കിന്നത് കൊണ്ട് എത്ര ത്തോളം മാറി വരുമെന്ന് നമുക്കറിയില്ല
അതെ ശരി അത് ഇപ്പ എപ്പളും ചെറുതായിട്ട് ഇപ്പ ഇണ്ട്ന്ന്‌ അർത്ഥം പക്ഷെ മാറി മാറി വെര്കെന്നെല്ലേ ചെയ്യ്ണത്
അതെ അതെ
ആ അയ് ശരി ആ ആ ആ
കൊറവാണ് മെയിൻ പ്രശ്നം
ആ ആ ആ ആ അത് ശരി ആ അതിനുള്ള ഇത് ക് കഴിച്ചാല് മാറ ണ്ടെ ശരിയാവേണ്ടതാണ് ബൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തോണ്ടാണല്ലോ അയുടെ മുറിവ് പറ്റി പഴുപ്പൊക്കെ വെര്ന്നത് ആ നീർ കെട്ട് ട്ടൊക്കെ വര്ണത് അപ്പൊ അതുകൊണ്ട് മാറണ്ടതാണ് നമുക്ക് നോക്കി ഓക്കാം കേട്ടോ പിന്നെ അല്ല എല്ലാത്തിനും ഒരു സ്വലു ഉണ്ടാവോല്ലോ
അതെ
ഒരു സൊല്യൂഷൻ കാ ഒന്നിനും ഇല്ലാതെ ഇരിക്കൂല അല്ലാതെ ഒരു പ്രോബ്ലായിട്ട് മാത്രം ഇണ്ടാവൂല ഇതിനെന്തെങ്കിലും അപ്പ്റ
ഒന്ന് കരയണം ഇത്ത എനിക്ക് അത്ര ഒരു ആഗ്രഹായിപ്പൊ ഒരു ഏ ഒരു വെഷമുമാ അത് എന്റെ പിള്ളാരം കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് മുറിവ് ആ ഒരു വേദന ആ ഒരു ചട്ട് കാലിന്റെ നമ്മുടെ ഈ മസിൽപാകത്തിന്റെ ഏ ഇപ് പ്ര സൈഡിലായിട്ട് വരും
ആ അത് കാലിന്റെ ബാക്കിലാണോ?
ബാക്കിലല്ല ആ ഒരു സൈഡ് നമ്മുടെ കണ്ണ് കണ്ണയുടെ നേരെ
ആ ആ അയ് ശെ ശരി അയ് ശരി അപ്പൊ മുറിവ് അപ്പൊ പിന്നെ എന്താണ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ
ഉവ്വ് വേദനയുണ്ട്
അയ് ശരി ഈ ഈ അഞ്ചു വർഷായിട്ട് ഈ വേദന കൊണ്ട് നട് ക്ക്‌ണത് ഇന്നട്ട് ഞാൻ വിചാരിച്ച്പ്പതൊക്കെ മാറി ട്ട്ണ്ടാവും
ആ ഇല്ല ഇത്താ മാറീട്ടില്ല ഈ സെക്കന്റിലും ഇ പേയിൻ കില്ലറ് കഴിക്കും പെയിൻ കില്ലറ് അപ്പം ഈ സ്റ്റിറോയിഡിന്റെ ഒപ്പം പെയിൻ ആ പ്പവാണ് എന്ത് ചെയ്യും മോക്കട കാര്യത്തിന് വേണ്ടി എറങ്ങി ഓടാ വേണ്ടീട്ട് പെയ്ൻ കില്ലറ് കഴിക്കാ അപ്പീ പെയ് കില്ലറും സ്റ്റീറോയ്ഡും വിപരീതവാ ഇവര് രണ്ടും കൂടെ പ്രവർത്തി ആ ഇവര് രണ്ടും കൂടെ പ്രവർ ത്തിക്കുമ്പോഴും നമ ക്ക്‌ ഹ് വീണ്ടും വീക്കം കൂടും ശരീരത്തിന്
അഹ് ശെരി രണ്ടും കൂടെ കുടിക്കുമ്പ കഴിക്കാൻ പാടുണ്ടാവൂലല്ലേ നമ്മള്പ്പോ ഓരോരുത്തര് ആ ഓ ആ ഒഴിവാക്കാൻ നിവൃത്തിയില്ല ഓരോര് കഴിക്കുമ്പളല്ലേ നമക്ക് പിന്നെ അയ്നെ കുറിച്ചിട്ട് പറഞ് എരുമ്പളാണ് നമുക്ക് അയ്ന്റെ വിവരം ഉണ്ടാവൂ ട്ടോ നമുക്ക്‌ തൊന്നും അറിയ്ണില്ല ത്രേ ഇത് ഇയ്യാള് യ്യ് എക്സ്പീരിയൻസ് ചെയ്തതോണ്ട് അൻക്ക് അയ്നെ കുറിച്ചൊക്കെ പ്പ കൂടുതലറിയാ എങ്ങനെങ്കിലോന്ന് മാറി കിട്ട്യാ മത് തീന്നാവൂലെ?
എങ്ങനെങ്കിലും മാറി കിട്ടുവന്ന് ല്ലേലും മാറി നമുക്ക് ആ ആ വേദനയില്ലാതെ ന്നു ഇനി ഒരിക്കലും ഉണ്ടാവരുത്ട്ടാ അത്രയും ഒര അഞ്ച് വർഷം കൊണ്ട് ഉം മനസ്സും കൊണ്ട്‌
പൈസയും ചെലവില്ലേ?
പതിനൊന്ന് ലക്ഷം രൂപ തീർന്നു ഈ അഞ്ചു വർഷം കൊണ്ട്
അത് ശെരി അപ്പൊ ഇതിന് പിന്നെ അപ്പൊ എന്ത് ട്രീറ്റ്മെന്റ പ്പ ഇതുവരെ പ ഇട്
സർജറി സർജറി വരെ ചെയ്തു ഉം കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറ് മാസത്തില് ലാസ്റ്റ് സർജറി കഴിഞ്ഞ് ഇപ്പ നിക്കവാ എന്നിട്ടും ഒരു സകലം കൂടെ കഴിയാനുണ്ട്
ആഹ് ആ അല്ല ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ആ വേദന
അത് മുറിവ് കരിയാത്തത് കൊണ്ട്
അല്ല ഞമ്മക്ക് മുറിവ് ഉണ്ടെങ്കിൽ നമുക്ക് വേദന ഇപ്പ അധികം ഉണ്ടാവ ഒരു മുറിവ് പറ്റിന്ന് കരുതിയിട്ട് വേദന ഉണ്ടായിക്കോള്ളുന്നുണ്ടോ?
ഞാനത് വാട്സആപ്പില് ഞാനതാ വാട്സപ്പില് ഞൻ അതിന്റെ ഒരു കാണാനുള്ള ഹെൽപ് ഉണ്ടെങ്കി ഇട്ടുതരാം. അതെതെ
ഏ എങ്ക് കാണാനുള്ള ഒരു ത്രാണി ഒക്കെ നോക്കാം നമുക്ക് പിന്നെ എങ്ങനൊയാലും അ അ എന്തെങ്കിലുമൊക്കെ പിന്നെ അതിനുള്ളൊരു എന്തെലും ട്രീറ്റ്മെന്റ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള എന്തേങ്കലുമൊക്കെ വന്ന കഴിഞ്ഞാൽ ചിലപ്പം അവിടെ പെട്ടെന്ന് മാറി വരാനും മതിയല്ലോ?
ആഹ അതെ അതെ അതെ
പിന്നെ ഈ ബ്ലഡിന് എന്താണ് ഈ കുറക്കുമി കുറക്കുമ്മിന്ന് പറ സാധനംണ്ടല്ലോ അത് ബ്ലഡിന്റെ എതാണ് രക്തത്തെ ശുദ്ധിയാക്കണൊക്കെ സാധന അതൊക്കെ ആഹ അ അ ഈ മഞ്ഞളുടെ ഒരു ഇതാണ് എക്സ്ട്രാക്ട് ആണ്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് നമുക്ക് നോക്ക അല്ലെ നമ്മളക്കെ നോക്കാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പിന്നെ മാറ്റി തരണ്ടതൊക്കെ നമുക്ക് ദൈവാണ്. അല്ലെ അത് ആരാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മള് ചെയ്ത് നോക്ക അപ്പൊ അതിനരു നമ്മൾ പൂർണ്ണ വിശ്വാസത്തോട് കൂടി ചെയ്യുമ്പോ എന്ത് കാര്യം ശരിയാവും. അല്ലെ മാറുവ മാറോ വിചാരിച്ചുണ്ടരിക്ക ആ ഒ പിന്നെ ശരി ഉം